കേക്കാവോ?
അ ആഹ് ആഹ് കേക്കാം.
ഉം, ഫുഡൊക്കെ കഴിച്ചോ?
ദാ ചായ കുടിച്ച്
ആഹ് ഇന്ന് ശനിയാഴ്ച ആയോണ്ട് മക്കൾക്ക് ഒന്നും പോണ്ടല്ലേ
ഉം ഇന്ന് പോണ്ട
എല്ലാരു ഉണ്ടാ?
ഞാനും ഇപ്പ ഞാനും ചെറിയ മോളെ
ഹ്മ്
മ്മളെ സ്വന്തം പേരെ പോങ്ങനെ സ്വന്തം പെരാവുമ്പളെ
എന്തോ
സ്വന്തം പെരെ ആണോ അപ്പോ പിന്നെ ഞാനും കുട്ട്യന്നൊള്ളൂ. ഹസ്ബൻഡ് പണിക്കോയീ
ഓഹ് ഓഹ് ഓഹ് അങ്ങനെ ഉം കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ചാ, അവളെത്രേല്?
ഓള് യു കെ ജി ഓള് നീച്ചീല്ല.
ആണോ?
ന്ന് ഒയ് വല്ലേ അപ്പ പിന്നെ, ഒർങ്ങാണേ ഒർങ്ങിയോട്ടെ വെച്ച്ട്ടാട്ട്.
ഉം മഴയുണ്ട ഇന്ന്അവിടെ ആഹ് ഇവിടെ രാവിലെ മഴയൊക്കെ ഇണ്ടാര്ന്നു ഇപ്പ ഇല്ല
ഉം രാവിലൊക്കെ ചെറുതായിട്ടൊര് ഇത്ണ്ടായ്നി. ഇപ്പൊ ഒന്നുവില്ല ഇപ്പോ ഒരു വെല്യച്ചനാകാൻ ആഗ്രഹിക്കുന്നുണ്ട്
ഉം പിന്നെ ചേച്ചി വീട്ടില് ഏഹ് ഹൗ ഹൗസ് വൈഫാണോ?
ആഹ് ആഹ്
ജോലിക്കൊന്നും പോ പോവൂലാർന്നോ?
ജോലിക്കൊന്ന് ഞാൻ പിന്നെ, ക്ക് ഓൺലൈനായിട്ട് ചെയ്യും. പൊരേന്ന് പൊർത്ത യിട്ട്ള്ളെ നടക്കൂല പെരേന്ന് പൊർത്ത്ക്കോയാട്ട്ള്ളെ പരിപാടിയൊന്നും നടക്കുലാർയ.
മം പിന്നെ ചേച്ചി ഏതുവരെ പഠിച്ചിട്ടുണ്ട്?
ഞാൻ പ്ലസ് ടു
ആഹ പിന്നെ ഞാൻ ഞാൻ നഴ്സിങ്ങിന് പഠിക്കുന്ന്
ഉഹ് ഞാന് ഫസ്റ്റ് അന്നേ ഫാഷൻ ഡിസൈനിങ്ങന് പോയിന്ന് അയ്യന് എണ്ണത്തില് ല്ല ഇന്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ പ്പ ഏട്ടും പോവാൻ കഴിയില്ല
പിന്നെ വീട്ടിൽ വരുന്ന ചേച്ചിക്ക് ചെയ്യാല്ലോ അങ്ങനെ എന്തെങ്കിലും വർക്കക്കാ
ഞാന് എന്ത് എന്തന്ന് ഒരു കമ്പനി വർക്ക് ചെയ്യ്തിനി ഇപ്പ കൊറച്ച് ആള് കാരെ നിർത്തി വെച്ച
ഓ ഓ നമ്മക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജൊക്കെ തൊടങ്ങിയിട്ട് ഒണ്ടന്നോടങ്കിൽ ചേച്ചിക്ക് അങ്ങനെയൊക്കെ ഹ് വർക്കക്കെ കിട്ടുവല്ലോ
ഉം നമ്മളെ പേരെത്ത പണി ചെയ്യുമ്പോത്തിന് നേരം ഇതാവും പിന്നെപ്പ ആയിനും മെനക്കേടാനും നേരാണ്ടാവൂല പിന്നെ മക്കള് സ്കൂള്ട്ട് വെരും പിന്നെ ഒര് സമ്മയ്ക്കൂല്യ
അത് ശരിയാണ്
അഹോണ്ട് പിന്നെ ആയിമ്മ എനിക്ക് രണ്ട് ആള് ഇണ്ട്
ഇനിയൊള്ള താ
ആ മൂത്തെ ഓൻ മദ്രസ് പോയ
ഓ ഓ എത്രല്ല്
ഓ മദ്രസ് രണ്ടില് സ്കൂള് രണ്ടില്
ആണ ഉം
ഉം പിന്നെ ഓന് നേരാവുമ്പ ഓൻ പോവും
ആ ആ
ഇനി ഇപ്പവാരനായി
രാവിലെ ഏഴ് മണിക്കന്നെ പോവോ
ആ ഏഴ് അര
ആ
ഏരക്ക് പോയാ പിന്നെ ഒമ്പ മണി ആകുമ്പോ വിടും ചെയ്യും
അപ്പ സ്കൂള് ഒള്ള ദിവസണെങ്കിലോ
സ്കൂൾ ഒള്ള ദിവസ അങ്ങനെന്നെ നാളെ എട്ട് മ്
ആ ഒമ്പത് മണിക്ക് വന്നിട്ട് വീണ്ടും പോവോ
ഒമ്പ മണി ആ പിന്നെ സ്കൂൾക്ക് പോവും ഒമ്പരാക്കുമ്പോ സ്കൂൾ ബസ്സ്‌ വെരും ഉ ഉം
ഉഹ്
പിന്നെ അപ്പ ചേച്ചി രാവിലെ എത്ര മണിക്ക് എണീക്കും ഫുഡൊക്കെ റെഡിയാക്കാന് അവനെ റെഡിയാക്കി പറഞ്ഞക്ക വിടണ്ടേ ആ ആഹ ആഹ
ഒര് ചായിം കടിക്കെ ആവും
ഓ
അ രണ്ടീസം മുന്നേ ചെലപ്പം പത്തിരിയൊക്കെ രണ്ടീസം മുന്നേ ഒക്കെ പ ഫ്രണ്ട്സ് ഏ ഫ്രഡ്ജി വക്കും
ഓ ഓ ഓ
പിന്നെ രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തിനേക്ക ഉണ്ടാവും ഉം
അവിടെ പത്തിരി എല്ലാ ദിവസവും ഉണ്ടാക്കും
ഇല്ല ഞാന് ചെലപ്പളൊക്കെ ഉണ്ടാക്കോള്ളു ആഹ് ഓനും ദോശേ കലക്കി ദോശ എളുപ്പ പണിയാ അല്ലേ
ആഹ ഇവിടെയും മിക്ക ദിവസവും ദോശ അതല്ലേ എളുപ്പം
അതാവുമ്പോമേം
ഉം ഉം ഉം പിന്നെ
ഇന്നുപോയില്ലേ
ഇല്ല ഇന്ന് ശനിയാഴ്ച
ഉം
ഉം
ഉം
പിന്നെ
വീട്ടിലാരക്കെ ള്ളേ
വീട്ടില് അമ്മ അച്ഛനനിയനപ്പൂപ്പൻ
ഉം
ചേച്ചിയുടെ ഹസ്ബന്റ് എന്ത്‌ ചെയ്യാണ്
ന്റെ ഹസ്ബന്റ് ഇൻഡ്രസ്റ്റീൽ പണിക്കാരന
ആഹ്
ഇവിടെ നാട്ടിൽ
ഇപ്പൊ ഇവിടെ കറണ്ട് പോയി
ഉം
ഉ
എന്റെ
ഉം
വേറെന്തൊക്കെ
ഉം വേറെന്തോ ഞാനിപ്പ ചോദിക്കാ വന്ന് മറന്നുപോയി
വേറെ എന്തേം ചെയ്യ്ണ്ടോ
ആ ഞൻ ഫോട്ടോ ഫ്രെയിമ ക്കെ ചെയ്യും ഹാമ്പറാൾ ചെയ്യും പിന്നെ വൈ വൈകുന്നേരം കൊച്ച് കുറച്ച് പിള്ളേർക്ക് ട്യൂഷനെട്ത്ത് കൊടുക്കും
ഉം എല്ലാ പരിപാടിം ഇണ്ട്ല്ലേ
ഉഹും ഹഹ ഹ
അഹ് അല്ല നമ്മളെ ആാവശ്യത്തിന് നമ്മളെലന്നെ ഇണ്ടായാല്
അതന്നെ
ആരേം കാലു പിടിച്ചേണ്ടല്ലോ
ഉം
അമ്മക്കന ഹസ്ബൻഡ് നങ്ങനെ ഇപ്പൊ ഞാന് ഓൺലൈൻ ആായിട്ട് വർക്ക് ചെയ്യാനായി ഇപ്പൊ സാധനം കൊണ്ടെട്ക്കണം അയ്ന് ആവൂല ഞൻ കൊറെ ഇറക്കിയിട്ടന്നെണ്ട് കൊണ്ടടുക്കാ ഓയ്‌വ്ണ്ടാവൂല ന്നേരം പണിഒക്കെ കയ്ഞ് പിന്നെ ഒരു ഉച്ച ആകുമ്പോത്തിന് പിന്നെ അമ്മക്ക്വിടോന്നും എറ്ങ്ങാനും കയ്യൂല ല മയി ആവും
ആ ഞാന് അതേപോലെ കൊറിയറിന്റെറെ രു മടി കൊണ്ടാണ് ഇതേപോലെ ഓൺലൈൻ ആയിട്ടൊന്നും ഈ ഫ്രെയിമും കാര്യങ്ങളൊന്നും തൊടങ്ങാതെ എനിക്ക് പരിചയൊള്ള ആരെങ്കിലും വരുമ്പഴത്തേക്കും എനിക്ക് വല്ല ഓർഡറും തരും അങ്ങനെയൊക്കെ ഈ കൊണ്ട് കൊടുക്കാനുള്ള പാടോണ്ടാണ് ഞാനും പിന്നെ ഓൺലൈനായിട്ടൊന്നും നോക്കാത്തെ
ഉം ന്ന് കൊറിയർ അയ്ച്ചോട്ക്കും മാണം
അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം
ഉം പിന്നെ നല്ലേ വേറെൊന്ന ഞൻ കൊറച്ചൊക്കെ ഇന് രു നാലായിരുറ്പ്യന്റെ അട്ത്തൊക്കെ ഓൺലൈനാക്കി ഇണ്ടാക്കിനി
ഉം ഉം
പ്രോഡക്റ്റ് അമ്മ പിന്നെ അമ്മക്ക് ടീമ്ണ്ടാക്കിയാണ്ട് പിന്നെ ഓല് സാധനം ഇട്ക്ക്ണേനനുസരിച്ച് നമ്മളക്കൗണ്ട് കേറിയോളും
എ ഏ.
അങ്ങനെ. അമ്മളെ വീട്ട്ക്കക്ക്ള്ള ക്ലീനിക് പ്രോഡക്റ്റുകളൊക്കെ.
ആഹ്
ന്റെ സാറ്റ് എന്റെ പ്രൊഫൈല് കണ്ടീന് ഈ ഫോട്ടോ.
ആരെ?
ന്റെ വാട്സആപ്പിന്റെ ഡി പി
ശെരിയാ ശെരിയാ ശെരിയാ ആഹാ ഞ്ഞാനിപ്പൊ ഓർക്ണേ
ആഹാ ആ സാധനാണ് അതൊക്കെ ഞാന് ഇണ്ടാക്കല്. നമ്മടെ മലപ്പുറം ജില്ലേലാ സാധ ഞ്ഞങ്ങളെ കമ്പിനി നേരിട്ടങ്ങക്ക്എത്തിച്ചെരും
എഹേ
അങ്ങനേ ആണ്ട് കഴിഞ്ഞു പോവ്ണ്ട് സോപ്പും ന്ത്ക്കെ നല്ല സോപ്പ അത്കൊണ്ട് എല്ലാരും എടുക്കേണ്ടത്. താരനുള്ളൊക്കെ.
ഇതെങ്ങനെ ചേച്ചി സ്വന്തായിട്ട് ചെയ്യ്ണതോ വല്ലകുടുംബശ്രീ അങ്ങനെക്കെയാ?
അഹ്ഇത് കമ്പിനീന്നാട്ട് എർക്കലാ
ഓഹ് ഓഹ് ഓഹ്
നമ്മള് പൈസർക്കിതാക്കിയാല് പോയിന്റ് പോയിന്റിനൻസരിച്ച് നമ്മള് ഹ് റാങ്കും കേറും.
ആ ഇവിടെ അങ്ങനെ ഒരെണ്ണണ്ട് ആർ സി എം എന്ന് പറഞ്ഞിട്ട് അതും. ഇതേപോലെ കൊറേ പ്രോഡക്ട്സ് ഒക്കെ എറക്കിയിട്ട് അത് ഏഹ് എല്ലാം ഒണ്ടവിടെ. ഹോ കഴിക്കാനുള്ള സാധനങ്ങളായാലുണ്ട് ഷാമ്പൂ കാര്യങ്ങളൊക്കെ ഒണ്ട്.
ഉം ഞങ്ങളിലൊന്നും ഷാമ്പൂല്ല ഇന്നാലും മറ്റേ ലിക്വിഡുകളും.
ആഹ് ആഹ് ആഹ്
അങ്ങനത്തൊക്കെ ഇണ്ട്, ലിക്വിഡ് പിന്നെ ഹാൻവാഷ്. വാഷിംഗ് പൗഡറ്. പിന്നെ ടോയ്‌ലറ്റ് ക്ലീനർ അങ്ങനത്തൊക്കെ പിന്നെ അച്ചാറുകള് മസ് തല പൊടികള് തേന് പല ഐറ്റംസ് ഗാർലിക്കിന്റോം ഇഞ്ച്ഇഞ്ചിന്റോം
ആഹ ആഹ് ആഹ
അങ്ങൻത്തെ പല ഐറ്റംസും പായസമിക്സ് കോംബോ രണ്ടെണ്ണം എടുത്ത ഒന്ന് ഫ്രീ.
ആണാ?
അങ്ങനെ ഓരോത്ണ്ട് പിന്നെ ഓരോ പെരുന്നാള്തൊക്കെ ഒക്കോ വെരുമ്പോ ഓഫറായിട്ട്. പ്രോഡക്റ്റ് മറ്റേ ഹോം ഷോപ്പ് ഇറക്കാണെങ്കി അയിന്ള്ളേ ഗോൾഡ് കോയിന് അങ്ങനത്തെ അതും. ഇൻക്ക്പ്പൊരു നാലണ്ണംകിട്ട വീട്ടിക്ക് കൊണ്ടു പോവാൻ.
ഗോൾഡ് കോയിനോ? അത് റിയൽ ഗോൾഡ് കോയിനാ?
ആഹാ അയ് ആഹ് അയ്മ്പ അയ്മ്പത്. മില്ല്യോ.
ആഹാ
ആഹ് അത് വിറ്റാ ഒരു എഴുന്നുറ്റി അമ്പത് എണ്ണൂറുപ്പന്റെ അടുത്ത് കിട്ടും ഒന്ന് വിറ്റാല്.
ആഹാ ഇപ്പഴും അത്രേ രൂപേ കിട്ടൊള്ളൂ?
ആ ഇപ്പോളും അങ്ങനെയാ കിട്ടണ് ഇന്റെ മോൻ നാലില്ണ്ട്
ഉം ഉം പിന്നെ ചേച്ചി വിക്കാത്തെന്ത്
വിക്കില്ലാ ആടെ നിക്കട്ടെ കൊറച്ചെ ഞ്ഞിട്ട് ഇന്നെയൊക്കെ എപ്പളേലും പ്പർലൊക്കെ കിട്ടേണെ കൂടി കൂട്ടിയിട്ട് മോതിരോ അങ്ങനെന്തേലും ഉണ്ടാക്കായേച്ചിട്ട് മാറ്റിയെച്ചാ
ഉം
അങ്ങനൊക്കല്ലേ നമ്മുക്ക് ഇണ്ടാക്കാൻ കൈയ്യുള്ളൂ എല്ലാതെ കെട്ടിയൊമ്മാര് വാങ്ങിയന്നിട്ട് ഏതായാലും കിട്ടൂല
ഓൽകൊക്കെ വാങ്ങിഇടാനേ അറിയുള്ളൂ വാങ്ങിയരാൻ കയ്യൂല
ഉം
ഉം വണ്ടി
ഉം
ഉം
ഹാ ഹസ്ബൻഡ് വേറെ അങ്ങനെയൊന്നും ചെയ്യരുത് അതൊന്നും ചെയ്യരുത് ന്ന് പറയോ
അയ് ഇൻക്ക് സപ്പോട്ടാ ആ യിറ് സമാധാനാ ഈ സാധനം എക്കണലേ ഒന്ത് സാധനം പൊരെയ്ന്റെ അങ്ങെടുത്ത് ഷോപ്പ്ണ്ട് വെറും കമ്പി ന്റെ ഞങ്ങളെ ലീഡേഴ്സ് ഓക്കിയേ ഇന്റെ പെരേന്റെ അടുത്താ ന്തേ സാധനം പോരായി ഇണ്ടേലോ മാറ്റിക്കാനൊക്കെ പറഞ്ഞാ ആ കൊണ്ടോയി മാറ്റിച്ച് കൊണ്ടൊന്നെരും അയിനൊക്കെ സപ്പോർട്ടാ മീറ്റിങ്ങിനോവനൊക്കെ
ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ?
ഉം ഓട്ടാൻ ഭയങ്കര പൂതിയ പക്ഷെ ഹസ്ബന്റിന് താല്പര്യയില്ല
ഔടേനെ അയ്മ കട്ക്കൂല. കല്ലു പൂതിയിണ്ട് പക്ഷെ ഇവ്ടെ ഓട്ടാൻ പേടിയാ ഇത് കുത്തനെ റോഡാ വീണാ പോയി
ഉം പിന്നെ ശരി ചേച്ചീ
ആ ആ ഞാൻ ആട്ട് വിളിച്ചെട്ടെ
ആ വിളിച്ചോ
ആ ആ അത് നിക്ക് ഇനി ന്നാ ശെരി
ആ
ആ